ആഹ് ആഹ് സുഗാണോ? അതെ അതെ സുഖാണ് താങ്കൾക്ക് സുഗാണോ?
ഉം. കുഴപ്പല്ല. സുഖായിട്ടിരിക്കുന്നു. മഴടണ്ടോ നിങ്ങള നാട്ടി
മഴ വലുതായിട്ടൊന്നുല്ല. പക്ഷേ എന്നാ തണുപ്പുണ്ട്.
തണുപ്പുണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂട്. മഴ മൂടിക്കിടക്കുവാണ എന്നാലും നല്ല ചൂട്. ഉം
ഓ മഴയുണ്ട് എന്നാ ചൂടും ഉണ്ടല്ലേ.
ആ മഴയും ചൂടൊക്കെയാണ്
ഇല്ല ഞാൻ ചായ കുടിക്കാറില്ല ഞാൻ കോഫി പേഴ്സൺ.
ആണോ ഉം ഞാനും ഇതല്ല ചായ ഇഷ്ടല്ല വീട്ടെല്ലാർക്കും ചായ ചായ കോഫിയും കുടിക്കാറില്ല ജൂ അങ്ങനെ ഭയങ്കര പ്രത്യേക ജ്യൂസൊന്നും അങ്ങനെ നമ്മള് സ്ഥിരം കുടിക്കത്തില്ലല്ല. എപ്പോഴുക്കെ കുടിക്കും അത്രേയുള്ള്.
കട്ട് ഫ്രൂട്ട് ജ്യൂസൊക്കെയാണേ നല്ലയാണ്. ഈ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസക്കയല്ലേ.
ആ നമ്മള് പാക്കറ്റ് മേടിക്കുന്ന ജ്യൂസൊന്നും ക കുടിച്ചൂടാ അതൊക്കെ ആരോഗ്യത്തിന് ഹാനികാരമാണ് ആ നമ്മള് ഹോം മെയ്ഡ് വീ അതുമല്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്ന ഏറ്റവും നല്ലത് നമ്മള് ജ്യൂസ്
ഉം
എന്റെ വൈ സ്ക്കെ കൊറേയക്കെ നഷ്ടപ്പെടും പോവും ഫ്രൂട്ട് ആയിട്ട് വിളിച്ചതാ പിന്നെ എപ്പഴായാലും നമ്മള് എന്ത് ജ്യൂസ് അടിക്കുമ്പം കൊറച്ച് ഷുഗർ കൂടെ ആഡയ്യുല്ല.
ഉം
നമ്മളെപ്പഴും
ആ വളരെയധികം ഹെൽത്തും ഡയറ്റും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലേ.
അങ്ങനെ വ അധികംന്നൊന്നും പറയണ്ട എന്നാലും കൊറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ് ഹ് ഹ്. അപ്പ കൊറച്ചടക്കായിട്ട് ച്ചിട്ട് വെയിറ്റ്ക്കെ വയ്ക്കുന്ന്.
കൗണ്ട് ചെയ്തിട്ടാണോ കഴിക്കാറ് പ്രോട്ടീൻ, ഇൻടേക്കും, കാലറി, ഇൻടേക്ക് ഒക്കെ കൗണ്ട് ചെയ്താണോ കഴിക്ക്ന്നേ?
അങ്ങനെ രാവിലെ ഒരു മുട്ട കഴിക്കണന്ന് നിർബന്ധമാണ്.
ഓ അപ്പം ഡെയിലി എത്ര ഗ്രാം പ്രോട്ടീൻ ഒക്കെ ആയിരിക്കും കഴിക്കുന്നേ?
അങ്ങനെ ഗ്രാം കണൊക്കെ തൂക്കിയൊന്നും അല്ല കഴിക്കുന്നത്. പിന്നെ കിട്ടുന്നൊക്കെ കഴിക്കും ഉം ചെ എല്ലാ ദിവസവും ഒന്നും നമുക്ക് മുട്ട കഴിക്കാനൊന്നും പറ്റത്തില്ല. ചെല ദിവസം ചില ദിവസം കാണത്തില്ല അങ്ങനെയക്കെയാണ്.
മുട്ടയ്ക്ക് പകരം എല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കി മീനോ സോയയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നല്ലായിരിക്കും.
ഉം പിന്നെ ചെറുപയറൊക്കെ പുഴുങ്ങി കഴിക്കും.
ഉം ഉച്ച ഭക്ഷണത്തിന്റെ കൂടെ ഒര് കാൽഭാഗം പ്രോട്ടീൻ ആക്കണം എപ്പഴും.
ഓഹ് നിങ്ങളങ്ങനാണോ?
ആ ഞാൻ അങ്ങനെയാണ് ഞാൻ കാൽഭാഗം മാത്രേ ചോറ് കഴിക്കും. ബാക്കി കാൽ പ്രോട്ടീൻ പിന്നെ ആം ഗ്രീനി ലീഫ് വെജിറ്റബിൾസ് അങ്ങനെ എന്തെലൊക്കെ കഴിക്കും.
ഓഹ് അങ്ങനെ സ്പോർട്സ്
സ്പോർട്സ് സ്പോർട്സ് പേഴ്സൺ അല്ല പക്ഷെ ഞാൻ ഫിറ്റ്നസ്സ് കോൺഷ്യസ് ആണ്. ഉം ഞാൻ വെയിറ്റ് ലിഫ്റ്ററ.
ആണാ ഓഹ് ഓഹ് എന്താലും അങ്ങനെ ഒരാളോട് സ് സംസാരിക്കാൻ പറ്റിയല്ലോ ഭാഗ്യ. ആഹ് വീട്ടില് എങ്ങനെ ജിമ്മി പോവോ
ആഹ് ജിമ്മിൽ ഞാൻ സ്ഥിരം പോകാറുണ്ട്
ആഹ് ആണോ ഓഹ് ലക്കി മമ്മിയാണല്ലോ
അത് ഞാനാണ് അമ്മയെ ഇൻസ്പയറെയ്ത് കൊണ്ടു പോയത്
ആന്നോ ആഹ് എന്റെ മോള് ചെറുതാണ് അല്ലേ അവളും വലുതാ ഇതുപോലെ അമ്മേ കൊണ്ടു പോവുന്ന് വിചാരിക്കുന്നു പറയാം മോൾ വലുതാകുമ്പോ പറയാം ഇങ്ങനെ അമ്മമാരെ കൂടേ ജിമ്മിന് ന് കൊണ്ട് പോകുന്ന മക്കളുണ്ടെന്ന് പറ
അമ്മ എന്നെ കണ്ട് ഇൻസ്പയർ ആയി പിന്നെ വരാമെന്ന് പറഞ്ഞതാണ്
ആണല്ലേ ആ അപ്പൊ അമ്മയ്ക്ക് ഇമ്പ്രൂവ് ഉണ്ടോ
അമ്മക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അമ്മക്ക് ഇപ്പം ആഹ് ഫാറ്റിലിവറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം ഓക്കെ ആയി വരുന്നുണ്ട്
ആണോ ഹും വെരി ഗുഡ് മമ്മിയാണല്ലോ അന്നേരം
അമ്മക്കിപ്പം പണ്ടത്തെ പോ ലല്ല ഇപ്പം വെയ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് പണ്ടൊന്നും അങ്ങന പച്ചക്കറി ആഹ് എന്നാ അധികൊന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല വീട്ടിലോട്ട് വരുമ്പോ
ഗ്രോസറീസും ഒക്കെ സ്വന്തായിട്ട് പിടിച്ചോണ്ടൊന്നും വരത്തില്ലായിരുന്നു ആരെങ്കിലൊക്കെ പിക്ക് ചെയ്യാനൊക്കെ പോണായിരുന്നു ഇപ്പം പിന്നെ ജിമ്മി പോവ്ന്നോണ്ട് അയ്യോ കട്ടായോ ഹലോ ഹലോ ഇത് കട്ടായെന്ന് തോന്നന്ന്